ആഹ് എന്തായിരുന്നു മേഡം
ആഹ് പോയി
എങ്ങനെടെടി അവിടുത്തെ ക്ലാസ്സ്
അവിടെ അടിപൊളി ക്ലാസാ എന്നും ഏഹ് പത്തേകാൽ റ്റു മൂന്ന് മണിവരെ ക്ലാസ്സ് ആഹ് ഒരു സബ്ജക്റ്റ് ഹിന്ദി മാത്രം ഹാ പഠിപ്പിക്കും നല്ലോണം പഠിപ്പിക്കും സാർമാരൊക്കെ നല്ലോണ്ണം പഠിപ്പിക്കും
ഇപ്പൊ ജിയോഗ്രഫി ആണെ ജോഗ്രഫി മാത്രം എക്കണോമിക്സ് ആണേ അത് മാത്രം അങ്ങനെ
ആ ഒരു ദിവസം ഒരു സബ്ജക്റ്റ് ഫുളള് അതന്നെ ഇടയ്ക്കൊരു ഗ്യാപ്പ് തരും അപ്പൊ നമ്മക്ക് എന്തേലും ഫുഡ് കൊണ്ട് വന്നിട്ടുണ്ടെങ്കി കഴിക്കാം അല്ലെങ്കി പിന്നെ ഹാ എന്തുവാ ചെറിയ ഹ പലഹാരം വല്ലോം കൊണ്ടുവന്നിട്ട് ട്ട് അവിടെ ഇരുന്ന് കഴിക്കാം
നിങ്ങൾ ഓ നിങ്ങൾ കൊണ്ടോവാറുണ്ടോ
ആ ഞങ്ങളെന്തേലും ബിസ്ക്കറ്റോ അങ്ങനെ എന്തെലും കൊണ്ടുപോവും എന്നിട്ട് അവിടെ ഇരുന്ന് കഴിക്കും
ആ ആ ഹ ആദ്യത്തെ നിലല് മോളിലത്തെ നിലയിൽ വല്ല ആണോ ഇത്
അത്രയും വല്യ ഇതൊന്നും അല്ല കെട്ടിടൊക്കെ ആണെങ്കിൽ ഷെഡ് പോലെ നല്ല നമ്മടെ ആണെങ്കിൽ പഴയ ക്ലാസ്സിലെ ആ രണ്ട് ക്ലാസ് ചേർന്നിരിക്കുന്ന ആ അങ്ങനെ നീളത്തിലുള്ള ഒരു ഓഡിറ്റോറിയം ഓഡിറ്റോ ഓഡിറ്റോറിയല്ല ആ ആ ഒരു അത്രയും കാണുമായിരിക്കും അങ്ങനെ ഒരു നാല് ഷെഡുണ്ടവിടെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്താണ്ട് മാറിയിട്ട് വേറെയുണ്ട് ഇവർക്കെ ക്ലാസുകൾ അത് നമ്മൾ കണ്ടിട്ടില്ല ഈ ടൗണിൽ ഇത് മാത്രമേ ഉള്ളൂ ഈ ഒരു നാല് ഷെഡുണ്ട് അവിടെരുത്തി പഠിപ്പിക്കും നാലു ഇത്ര വലിയതാ
അതെ ഇപ്പം ഇപ്പൊ വരുന്ന പരീക്ഷക്ക് വേണ്ടി മാത്രം നിങ്ങളെ തയ്യാറെടുപ്പിക്കോ അതും മൊത്തത്തിലങ്ങ് പഠിപ്പിക്കത്തെ ഉള്ളോ
ഇത് മൊത്തത്തിലാ പഠിപ്പിക്കുന്ന ആ രണ്ടാം ക്ലാസ് പത്താം ക്ലാസ് ആ ഫുള്ള് അങ്ങനെ ഒരു ലെവലാ പഠിപ്പിക്കുന്നേ
നിനക്ക് ശനിയാഴ്ച്ച എക്സാം ഉണ്ടോ
ഞാൻ കൊടുത്ത എക്സാമിന് പക്ഷെ എനിക്ക് വന്നില്ല ഇതുവരെ ഞാൻ ഇനി കൊടു ത്ത് കാണത്തില്ലേയിരിക്കും ഞാൻ കൊടുത്തന്ന് പറഞ്ഞുരിക്കുവായിരുന്ന് ഞാൻ എക്സാം എഴുതണം പോവനൊക്കെ ഇരുന്നെയാ പക്ഷെ എനിക്ക് വന്നില്ല അതിന്റെ ഹോ ഇത് ടിക്കറ്റ് വന്നില്ല
അവക്കുണ്ടോ
അവക്കുംല്ല ഞങ്ങൾ പക്ഷെ എല്ലാരു കൂടി ഒരുമിച്ചാ കൊടുത്ത ഇപ്പൊ ഇല്ല
നിങ്ങളെ അവിടെ നമ്മടെ സ്ഥാപനത്തി എന്തായിരുന്നു ആ ചേച്ചിമാരൊക്കെ ചോയിച്ചായിരുന്ന്
ആ ഞാൻ ആകെ ഞങ്ങളാകെ ദീപചേച്ചിട്ത്ത് മാത്ര പറഞ്ഞോള്ളായിരുന്ന് പിന്നെ അതൊണ്ട് വേറെ ആരെടുത്തും പറയാത്തോണ്ടേ
ഞാൻ കുറെ നാള് പോയില്ലെരുന്നു പിന്നെ ഒരു ചേച്ചിടെ കല്യാണായിരുന്നു ഗുരുവായിര് വെച്ച് അപ്പോ പിന്നെ ഞാൻ ഗു ഗുരുവായിര് അവരുടെ ലൗ മാരേജ് ആയിരുന്നപ്പം ഗുരുവായ് ചേട്ടന്റെ നാട് തമിഴ്നാട്ടില കോയമ്പത്ത അപ്പം അങ്ങനെ ആ ഗുരുവായൂര് പോയാര്ന്നു കൊറച്ചാള് കൊറച്ചൊസം കഴിഞ്ഞോസം തൊട്ടാണ് ഞാൻ പോയി തൊടങ്ങിയെ പിന്നെ ക്ലാസ്സിന്
അപ്പം നോട്ടൊക്കെയോ
നോട്ടൊന്നും ഞാൻ എഴുന്നില്ലടി അല്ലാത് മേടിച്ചിട്ട് പറഞ്ഞേപ്പിക്കുവാ
മ്മ് ഇപ്പവിടെ എങ്ങനെണ്ട് ക്ലാസ്സൊക്കെ
പുതിയ മറ്റ് ഒരു എന്തുവാ ഫോം ഒരു ആപ്പ് തുടങ്ങിയാരുന്നു അവിടെ
ആ ആ ആപ്പ് നിങ്ങൾ എടുത്തോ നിങ്ങക്കടുക്കാൻ പറ്റൊ
ആ ആ ആപ്പ് നമ്മുക്ക് എടുക്കാൻ പറ്റും അതിനകത്ത് നമ്മുടെ പുസ്തക പുസ്തകത്തിന്റെ പി ഡി എഫും അങ്ങനെള്ള കുറച്ച് സാധനങ്ങൾ മാത്രള്ളു നമ്മുക്ക് സൗജന്യായിട്ടുള്ളെ
അപ്പൊ ആ ആപ്പെടുത്ത നമ്മക്ക് ഫുൾ ഈ അ ഒക് അഞ്ച് മുതല് പത്ത് വരെയും പ്ലസ് വണ്ണും പ്ലസ് ടു മ്മക്ക് ഫുള്ള് പി ഡി എഫ് കിട്ടോ
ഫുൾ പി ഡി എഫല്ല ആ സാർ ഇപ്പം തുടങ്ങിയതല്ലേ ഉള്ളൂ അപ്പൊ സാർ കൊറെക്കെ ഇട്ടിട്ട് വരുന്നതേ ഉള്ളൂ അതൊക്കെ കിട്ടും
ഇപ്പൊ നിലവില് എത്ര എത്ര വരെ കിട്ടുവായിരിക്കും
ഞാൻ നോ ഞാൻ നോക്കിയപ്പം പത്ത് വരെയുണ്ടെടി പഴയ അത്മാറ്റിയ പുസ്തകവും പഴയ പുസ്തകവും ഉണ്ട്
ഒരുമിച്ച് ഇങ്ങനെ ഇട്ടേക്കുവാണോ അതല്ല സെപ്പറേറ്റ് ഇങ്ങനെ വെച്ച്
എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റി മറ്റേ ല്ല ഒരു തലക്കെട്ട് കൊടുത്തിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ആഹ് അതിനകത്തുണ്ട് ആദ്യം നീ ഇത് തുടങ്ങിയ സമയത്താണെങ്കില് ആയിരം രൂപക്ക് ഏഹ് എടുക്കുന്നവർക്ക് ഇപ്പം എല്ലാം ബാച്ചും ഇപ്പൊ എൽ ഡി എല്ലാം സൗജന്യമായിട്ട് കൊടുക്കുവാ പക്ഷെ ഇപ്പൊ അത് നാലായിരം എന്തോവാക്കി
അപ്പൊ ആയിരം നാലായിരം രൂപയാക്കിയോ
ശരിക്കും ആയിരം മീൻസ് ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് അത് ഭയങ്കര ലാഭമല്ലിയോ ഒരു വർഷത്തേക്ക് പഠിക്കാൻ ആയിരം രൂപയ്ക്ക് ഇപ്പം നമ്മുടെ എല്ലാ പുതിയ എക്സാമിന്റെ ഒക്കെ ബാച്ചില് അവർക്ക് കേറാം പഴയ ക്ലാസ് കേൾക്കാം ആഹ് ലൈവ് ക്ലാസ് കേക്കാം എല്ലാം കേൾക്കാൻ പറ്റും
അതിനകത്ത് ഏറ്റവും കൂടുതല് ഇങ്ങനെ പഴയ ക്ലാസാണോ കിടക്കുന്നെ
ഇപ്പം പഴയ ക്ലാസ് ഇട്ടിട്ടുണ്ട് പഴയ മീൻസ് കണക്കൊക്കെ ആണെങ്കിൽ പഴയ ക്ലാസ്സ് ആണേലും കുഴപ്പല്ലല്ലോ
ഉം
പിന്നെ രാവിലത്തെ ക്ലാസ് ഇല്ലിയോ അതും ഇടും
നീ ആയിരം രൂപ അടച്ചിട്ട് കേറിയതാണോ
അല്ലല്ല ഞാൻ കൊടുത്തില്ല പക്ഷെ എനിക്കിപ്പം ആയിരം രൂപ കൊടുക്കണംന്ന് തോന്നിയാരുന്നു കാരണം മറ്റേ നമ്മള് മേടിക്കുന്ന അവിടുത്തെ പുസ്തകം ഇല്ലിയോ നാല്പത് രൂപ കൊടുത്ത് മേടിക്കുന്ന പുസ്തകം അതെല്ലാം അതിനക്ത്തുണ്ട് ആ ക്വാസ്റ്റിൻസും ചോദ്യം ഉത്തരം എല്ലാം അതിനകത്ത് കിടപ്പുണ്ട്
പുസ്തകമല്ലനെ ഏത് എന്തോ ഒരു ഇതല്ലേ അവര് തരുന്നെ ഒരു ബുക്ക്ലെറ്റ് പോലെ തരുന്നെ എല്ലേ
ആ നമ്മള് നാല്പത് രൂപ കൊടുത്ത് മേടി ഇല്ലിയോ നാല്പത് മുപ്പതും അത് അത് കാണാൻ പറ്റും പക്ഷെ ക്വാ ചോദ്യങ്ങളും അതിനകത്തുണ്ട് ആഴ്ചയിലിടുന്ന ചോദ്യങ്ങള് അപ്പൊ സാറ് ഈ ആഴ്ച വന്ന് പറഞ്ഞു അപ്പൊ നിങ്ങക്ക് അത് പഠിച്ചിട്ട് വരുന്നവർക്ക് ഈസി ആവത്തില്ലിയോ എളുപ്പം ആയിരിക്കത്തില്ലിയോ അതുകൊണ്ട് സാറ് പറഞ്ഞു ആഹ് അതുകൊണ്ട് ചോദ്യം വേറെ ഇടുവെന്ന് വേറെ ചോദ്യ പേപ്പർ തയ്യാറാക്കുവെന്ന്
അതിനകത്ത് കിടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലാണ്ട് വേറെ ചോദ്യ പേപ്പറ്
ആഹ് തയ്യാറാക്കുമെന്ന്
പിന്നെ എല്ലാരും എന്തിയേ അവിടെ
ഉം പിള്ളോരൊക്കെ കുറഞ്ഞടി
അവൾമാരൊന്നും ഇപ്പം ആരും വരുന്നില്ലേ
ഉം ഉം ഉം എന്റെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെയുണ്ട് നിങ്ങടെ ബെഞ്ചിലുള്ള ആഹ് ആ രണ്ട് ചേച്ചിമാരില്ല അങ്ങനെ കൊറേ പേരൊക്കെ ഇല്ല
വരുവായിരിക്കും എല്ലാവർക്കും പനിയാണെന്നൊക്കെ പറയുന്ന കേ
മഴയൊക്കെ ആണെന്ന് ഉണ്ടെന്ന് തോന്നുന്ന്
മടിച്ച് കാണും മറ്റേ അപ്പുറത്തെ ക്ലാസ്സിലോ എല്ലാരും വരുന്നുണ്ടോ
അപ്പുറത്തെ ക്ലാസ്സിലുവൊക്കെയുണ്ട് പുതിയ ബാച്ചിലും പിള്ളാരൊക്കെയുണ്ട് പക്ഷെ നമ്മടെ ബാച്ചില് കുറഞ്ഞു
നമ്മുടെ ക്ലാസ്സ് ഉദ്ദേശം ഇപ്പൊ രണ്ട് ക്ലാസ്സും കൂടെ ഒരുമിച്ചല്ലേ ഇരുത്തിയേക്കുന്നേ
ആഹ് രണ്ട് ക്ലാസിലും കുറഞ്ഞു അതെനിക്ക് തോന്നുന്നു ഈ രണ്ടു ദിവസം മഴയായോണ്ട് കുറഞ്ഞെയാന്ന്
ആന്നോ ആഹ്
അവ്ടുത്തെ പിള്ളോരൊക്കെ എന്താ ഭയങ്കര പടുത്തമാന്നോ
അവടെ ഞങ്ങള് പ്പ മൂന്നു പേരുണ്ടായോണ്ട് അവ്ടെ ചെന്നിരുന്ന് വേറാരോടും എല്ലാരും വന്ന് ചേച്ചിമാരൊക്കെ ഏറ്റം കൂട്തൽ ന്നാലും നമ്മടെ പ്രായത്തിലുള്ളോരു അവ്ടെ ഉണ്ട് ഉം എല്ലാരും പഠിക്ക ആ വല്ല്യ പട്ത്താണോ ചോയ്ച്ചാ എന്നാലും പട്ക്ക്യാൻ വേണ്ടി വന്ന ടീംസ എല്ലാം
ആണല്ലേ അപ്പൊ എല്ലാരും ഭയങ്കര പഠിത്തവാ
ആഹ് പട്ച്ചാ പടിക്ക പടിക്ക പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോന്ന് ആ അങ്ങോട്ട് പോവാൻ നേരത്ത് ഞങ്ങള് പോന്ന വഴിന്നൊരു ചേച്ചിയെ
എ എങ്ങനാ പോന്നെ ബസ്സിലാണോ
ആ ബസ്സിലാ പോന്നേ ഇപ്പം മറ്റേ സൗജന്യാണല്ലോ
ആഹ് അതെ ഞാനും സൗജന്യബസിലാ പ്രിയദർശിനിയില്
അതുകൊണ്ട് ലാഭവാ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളാ പൈസ എടുത്ത് വെച്ചിട്ട് ഫുഡടിക്കും
ഇല്ല എനിക്ക് എനിക്കറിയാ ഞാൻ ഇവിടന്ന് പോന്ന ബസ്സും വരുന്ന ബസ്സും വർക്കറിയാ അതുകൊണ്ട് പൈസതര്ല്ല കൂടിപ്പോയാ പത്ത് രൂപ ഇരുപത് രൂപ തരും അതുകൊണ്ട് സ്വന്തവായിട്ട് ഏ എന്താ പൈസ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചെടി
അതിനാണോ ഈആപ്പെടുത്തെ
ആ ആഹാരം ഒക്കെ കഴിക്കണ്ടെ
അതെ യത്
എല്ലാവരോടും ചോദിക്കുന്ന എങ്ങനെ ജോലി പെട്ടെന്ന് കിട്ടോന്നെനിക്ക് തോന്നുന്നില്ല കാരണം കൊറേ ണ്ടല്ലോ പഠിക്കാൻ അത് പടിച്ച് വരുമ്പഴേക്കും സാമ്പത്തിക മാന്ദ്യ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊര് ഇത് നിനക്കുണ്ടാക്കാം ഉം പിന്നെല്ലാരും സുഖായിട്ടിരിക്കുന്നോ
ആ സുഖം സുഖം അവിടോ വീട്ടിലോ
ഇവിടെ എല്ലാർക്കും സുഖായിട്ട് ചേച്ചിടെ കല്യാണം കഴിഞ്ഞല്ലോ പ്പം ചേച്ചി ചേച്ചിക്ക് ഇവിടെ ഉം അടുത്തൊരു സ്കൂളിൽ കിട്ടിയെടി
കൊള്ളാലോ
ഉം പ്പം രണ്ട് മൂന്നാഴ്ചയായി ഹയർ സെക്കൻഡറി
അത് എങ്ങനെ ഇന്റർവ്യൂന് പോയിട്ട്
ആഹ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ട് അങ്ങനെ കിട്ടിയത
അപ്പ ങ്ങനെന്തേലും ബോണ്ട് അങ്ങനെ കരാറ് വല്ലോം വെച്ച് കേറിയതാണോ
ആ ഒ ഒ ആ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക്
ചേച്ചി ബി എഡോക്കെ കഴിഞ്ഞ അല്ലേ
ചേച്ചിക്ക് ബീഎഡും മറ്റ് നെറ്റും അതൊക്കെ ഉണ്ടായിരുന്നു സെറ്റൊക്കെ ഉണ്ടായിര്ന്നു
നെറ്റൊക്കെ ണ്ടായിരുന്നുലേ
ആഹ്
ചേച്ചി പി എസ് സി എഴുതുന്നുണ്ടായിരുന്നോ
ചേച്ചി ഇല്ല ഇതൊക്കെ ചെയ്തോണ്ട് പിന്നെ പി എസ് സി പട്ച്ച് ട്ട് ല്ല മീൻസ് പി എസ് സി എഴുതിയിട്ടുണ്ട് മീൻസ് കോ എന്നെ പോലെ പഠിച്ചിട്ടില്ല
അങ്ങനെ ചേച്ചിക്ക് താല്പര്യ ഇല്ലേ
ചേച്ചിക്ക് എന്ത് പഠിപ്പിക്ക ന്ന്ള്ള മേഖലയോട് മാത്രേ ഒള്ളൂ താല്പര്യം പണ്ടു ട്ടെ ഭയങ്കര ആഗ്രഹരുന്നു പഠിപ്പിക്കണം പഠിപ്പിക്കണം കോളേജിലും സ്കൂളിലൊക്കെ പഠിപ്പിക്കണംന്ന്. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നോ
ക്കെ പഠിപ്പിക്കാനാണോ ചേച്ചിക്ക് താല്പര്യം
കോളേജും ഏ എന്തോ
ഈ എൽ പി യു പി ഒക്കെ എക്സാം എഴുതുമ്പളല്ലേ മറ്റേ, ഓ! അങ്ങനെ അത്രയും ആ
ഇല്ല ഇല്ല ഇല്ല അതില്ല.
പതിനൊന്നും പന്ത്രണ്ടും കോളേജൊക്കെ പഠിപ്പിക്കാനാണ് താല്പര്യം പുള്ളിക്കാരിക്ക്. പണ്ട് ഒട്ടേ വേറെ ഒരു മേഖലയിലോട്ടും പോവാതെ ഇത് തന്നെ നോക്കി പഠിക്ക്യായിരുന്നു.
ഉം, ഈ പതിനൊന്നും പന്ത്രണ്ടാം ക്ലാസ് ത്തി ലാണെങ്കില് ജോയിൻ ചെയ്യാനും ആ പി എസ് സിക്ക് യു പി എസ് ടി യോ എൽ പി എസ് ഡി ആയി അങ്ങനെ ആണ്ടല്ലേ പറയുന്നേ, എച്ച് എസ് എസ് ടി ആ അത് എഴുതുന്നുണ്ടായിരുന്നോ?
അതിനെ നോക്കണം. അതെടി അത അതെഴുതാന് ഇപ്പഴ ഇപ്പഴ അവള് പഠിച്ച് പഠിച്ച് വന്നതേ ഉള്ളൂ. ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ മറ്റ് ബി എഡ് ഒക്കെ, അപ്പം ഇപ്പഴേ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റൂ.
അതെയോ
അങ്ങനെ, നിങ്ങക്ക് അവിടെ എങ്ങനേണ് പൈസ കൊടുക്കണ്ടെ.
അവടെ ഞങ്ങള് ഏ തൊള്ളായിരത്ത അമ്പത്.
ആണോ?
ഇപ്പം ഞങ്ങള് പോയിട്ട് ഒരു മാസം ആയില്ലല്ലോ. ആയിരം ന്നാ വിളിച്ചപ്പോ പറഞ്ഞത്. പിന്നെ അല്ലാണ്ട് ക്ലാസ്സ്ൽ ഏതോ പിള്ളേര് ഇങ്ങനെ പറയുന്നത് കേട്ട് തൊള്ളായിരത്തി അമ്പതാ ന്ന്.
തൊടങ്ങിയപ്പം വല്ലോം കൊടുക്കണമായിരുന്നോ ആദ്യം ആയിട്ട് ചേർന്നപ്പോ?
ചേരുമ്പം നമ്മള് മൂവായിരം രൂപ കൊടുക്കണം
ആണോ?
പക്ഷെ അത് ഇത്തിരി കൂടുതലാണ്. ഇൻക്ക് തോൻന്ന അവർ അത്രയും കൂടുതല് വാങ്ങാൻ കാരണം അതിന്റെ പരിസരത്തൊന്നും വേറെ ഏഹ കോച്ചിങ് സെന്ററിൽ ആ വേറെ സ്ഥാപനം ഇല്ല.
അതായിരിക്കും.
അല്ലെങ്കി ഇത്രയും കൂടുതല് വാങ്ങൂല. പിള്ളേര് അവിടന്ന് പോവില്ലേ ഇത്രയും കൂടുതല് വാങ്ങിയാ.
ഉം. ഇപ്പം നമ്മുടെ സ്ഥാപനത്തിലാണ് മെയിൻ ആ മറ്റ് സാറല്ലേ നമ്മുടെ സാറ്. അവിടുത്തെ സ ആയിന്റെ സ് ന്ന സ്ഥാപകൻ
ആഹ്, സ്താപ ഇന്ന് കണ്ടായിരുന്നു സ്ഥാപകനെ.
എവിടെ വെച്ച്?
ഞാൻ ഇന്ന് അടൂര് വഴി ഒന്ന് പോയായിരുന്നു, പാസ് ചെയ്തായിരുന്നു.
വാ! ആഹ് ഓക്കെ ഓക്കേ
ക്ലാസ്സിന് പോവുന്നതിന് മുന്നേ
ആഹാ! ഹസ്, പുള്ളിക്കാരന് ഇപ്പം എല്ലാ ക്ലാസും വന്ന് എടുക്കുന്നുണ്ട്.
ഇപ്പ സാറിന് മാത്രേ ക്ലാസ് ഒള്ളോ?
അല്ല, പുള്ളിക്കാരെ ഇപ്പൊ കൂടുതലായിട്ടും വന്ന് എഴുതുന്നുണ്ട്. എല്ലാം ഉണ്ട്. കണക്കും ബാക്കി എന്ത് സ സം എല്ലാ സബ്ജ ഭൂമിശാസ്ത്രം ഉണ്ട്, പിന്നെ ഭരണഘടനയുടെ ഏ രാഷ്ട്രപതി ഗവർണർ ഒക്കെ അല്ലേ, അതിനെപ്പറ്റി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തെ പറ്റി ഉള്ള എടുക്കുന്നുണ്ട്. പിന്നെ കൊറേ കാര്യങ്ങൾ അതിനെ എടുക്കുന്നുണ്ട്. പിന്നെ സാമ്പത്തിക ശാസ്ത്രംല്ലേ സാമ്പത്തിക ശാസ്ത്രം എടുക്കുന്നുണ്ട്
എന്നും ഇപ്പ സാറിന്റെ ക്ലാസ് ആണോ
എന്നും ഇല്ല എന്നാലും ഉണ്ട് പിന്നെ ലോകചരിത്രം ചെിലപ്പം മറ്റേ നമ്മുടെ ചരിത്രം പഠപ്പിച്ച സാർ എടുത്തില്ലെങ്കിൽ, ഈ സാർ ലോക ചരിത്രം എടുക്കാം.